ഹലോ ആഹ് കേക്കാമോടാ
ആഹ് കേക്കാം
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ
പ്രത്യേകിച്ചൊന്നും ഇല്ല സുഖം ഇങ്ങനെയൊക്കെ പോന്നു
അതെയോ ആഹ് വീട്ടിലെല്ലാവർക്കും സുഖാണോ
ആഹ് ആന്നാന്ന് അവിടെ സുഖല്ലേ എല്ലാർക്കും
ഓ ഇവിടെല്ലാർക്കും സുഖായിട്ടിരിക്കുന്നു ഉം അങ്ങനെ പിന്നെ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ടോ
ആഹ് ഒണ്ട്
ഒണ്ടോ ആഹ് ഡാൻസ് മാത്രേ ഒള്ളോ ഇല്ല ഞാൻ വെറുതെ ചോദിച്ചിയാ
ആഹ് നീ ഇപ്പൊ പഠിച്ച് എന്റെ അരങ്ങേറ്റം കഴിഞ്ഞതേ ഉള്ളൂ എന്റെ കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹായിരുന്നു ഡാൻസ് പഠി ക്കണം പഠിക്കണം ന്നുള്ളത് പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത് അരങ്ങേറ്റം കഴിഞ്ഞിട്ടൊരു മൂന്നാല്മാസം ആയതേ ഉള്ളൂ മാർച്ചിലായിരുന്നു അരങ്ങേറ്റം
അതെയോ ആഹ് എങ്ങനെ ഉണ്ടായിരുന്നൂ എളുപ്പൊ ഡാൻസൊക്കെ എളുപ്പാന്നോ
എനിക്ക് പൊതുവെ ഇഷ്ട ആയോണ്ടും പഠിക്കാൻ ഇഷ്ടായോണ്ടും എളുപ്പായിരുന്നു
ആയിരുന്നു ആഹ് ആഹ് ഏ ഉം
ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു ഡാൻസ് പഠിക്കണം എനിക്ക് ഡാൻസ് ടീച്ചർ ആവാനൊക്കെ താല്പര്യംണ്ട് പക്ഷെ ഇനിയിപ്പം കൊറച്ച് ഇതല്ലേ
ആഹ്
ഉം എന്നുവെച്ചാൽ ഇപ്പം അടുത്തത് ഡിഗ്രി ഒക്കെ എടുക്കേണ്ടി വരില്ലേ
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ സമയം കൊറെയങ് പോവും
പോവും ആഹ് എന്നാലും പഠിക്കടൊ കൊഴപ്പമില്ല
ഇല്ല ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോന്നുണ്ട് ഡാൻസിന് ഞൻ ഇപ്പോഴും പോകുന്നുണ്ട് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് നിർത്തിയില്ല ഞാനിപ്പോ അടുത്തത് പഠിച്ചുകൊണ്ടിരിക്കയ
ഓ അത് ശെരി
ഉം
ആഹ എനിക്കും പണ്ട് ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ അതിനുള്ള സാമ്പത്തികപരമായ്ള്ള കാര്യങ്ങള് ഇല്ലാത്തത് കൊണ്ട് അന്ന്ന്നെവിട്ടില്ല
എന്റേം വീട്ടില് അതന്നെ ആയിരുന്നു അവസ്ഥ
ആഹ് അപ്പ് ഇപ്പോ ആഹ് നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ വന്നേയ്ഞ്ഞ പിന്നെ കൊഴപ്പല്ലല്ലോ
ആഹ് ഇപ്പ പഠിക്കുന്നുണ്ടോ
ഇപ്പൊ പോന്നില്ല പോണോന് ആഗ്രഹോണ്ട് എന്റുടെ പഠിക്കുന്ന ചേച്ചി ആഹ് ഡാൻസറാണ് അപ്പ ചേച്ചി പറഞ്ഞിട്ടൊണ്ട് നീ പറഞ്ഞാ മതി ഞാൻ വരാം പഠിപ്പിക്കാം ന്നൊക്കെപറഞ്ഞു
ആഹ് എങ്കിപിന്നെ നോക്കിക്കൂടെ
നോക്കാം പിന്നെല്ലാണ്ടെന്നെ എനിക്ക് വേറേം കാര്യങ്ങളുംതൊക്കെ ഉള്ളത് കൊണ്ടേയ് സമയം കിട്ടത്തില്ലടാ ഇത് കൊറ്ച്ച് കാര്യങ്ങള് ഇതെല്ലാം തീർന്നതിന്ശേഷം പിന്നെ പഠിക്കാനെ ര്ന്ന നാമക്ക് കൊഴപ്പല്ലാ എല്ലാം കൂടആയിക്കഴിഞ്ഞ പാടാ
ഉം സാറ്റർഡേ സൺഡേക്കെ മാത്രായിട്ട് പോവണം ഞാൻ അങ്ങനാ ഇപ്പ പോന്നേ
ആഹ് നല്ലേ അന്ന് അപ്പഴൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല കോളേജില് ക്ലാസ്സുണ്ട് ഞാൻ ഈ സാറ്റർഡേക്കെയാണ് ക്ലാസ്സിന് പോവുന്നത്
ഓ ഒ
അപ്പൊ അതിന് പോന്നുണ്ട് പിന്നെ ഈ ബാക്കിയുള്ള വർക്കിങ് ഡേയ്സിലാണ് എനിക്ക് ജോലിക്ക് പോവുന്നത്
ഓ
അപ്പൊ അങ്ങനെള്ളതോണ്ട് സമയം കിട്ടത്തില്ല ഞാൻ വിയാര്ശ് ഡിഗ്രിയെയ്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ്ട്ട് പഠിക്ക്യാനുള്ള പ്ലനാണ്
ഒ ഓ
ഉം പ്പൊ ഓരോന്ന്ഓരോന്നായിട്ട് പഠിക്കാന്നുള്ള പ്ലാനില്നിരിക്കയാണ്പ്പ എന്ന നടക്കോന്ന് ചോച്ചാനിക്ക്‌ അറി ത്തില്ലേ രുന്നു
അതിപ്പോ കൊഴപ്പല്ല സമയംണ്ടല്ലോ പഠിക്ക്യാലോ ഇനി സമയണ്ടല്ലോ
ആഹ് അതെ പഠിക്ക്യണം ഇന്റെ ആഗ്രഹം പോലെ ഞാന് മനസിവിചാരിച്ച്ട്ട്ണ്ട് എന്തരക്കെ പഠിക്കണം ഇള്ളെ ഒള്ളത് നമുക്കൊരാഗ്രഹം കാണുവല്ലേ
ഓ അങ്ങനെ
ആഹ് അത് ഓരോന്ന് ഓരോന്നായിട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യണന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെള്ള കാര്യങ്ങള്
അതിപ്പോ ഇഷ്ടപ്പെട്ട് പഠിക്കാനാണെങ്കി എളുപ്പായിട്ട് പഠിക്കാ അതല്ല നിർബന്ധി ച്ചൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് പോവാണെങ്കി പാടായിട്ട് പോകും ഇഷ്ടപ്പെട്ടിട്ടാണെങ്കി നമുക്ക് സിംബ്ളായിട്ട് വടിച്ചെട്ക്കാ ഉം അതിപ്പ ഏതയാ നാലും അങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ട് ചെയ്യുണങ്ങി നമക്ക്
ആഹ് ഇഷ്ടപ്പെട്ട് ചെയ്യാണെങ്ങിനമുക്ക് പെട്ടെന്ന് പടിക്കാ
അതെ
എന്താലേ എനിക്കിഷ്ടള്ള കാര്യാണ് ഡാൻസക്കെ
ആഹ് ഞാ പണ്ട്ത് പോലെ സ്കൂളിലക്കെ പഠികുന്നു കൊറക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് പഷേ ഇപ്പഴും അധികവും ഈ പ്രിവിലേജ്ട്ടുന്ന ഇങ്ങനെ ക്ലാസ്സിക്കൽ ഡാൻസ് പഠിച്ചക്കൊട്ട് കൊച്ചുങ്ങക്കതക്കെ എല്ലാര്ന്നോ പ്പം ച്ചെലളത്തൊക്കെ ഇങ്ങനെ പറ്റത്തില്ല എന്ന് ഭയങ്കര വിഷമൊക്കെ വന്നിട്ടുണ്ട് അമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു
ഓ അത് അങ്ങനെ ആഹ്
എന്നിട്ട് ഞാൻ എനിക്ക് പറ്റുന്നതിനൊക്കെ ഞാൻ പോവായിര്ന്ന്
അത് ശെരി ആഹ് സ്കൂളില് തന്നെ ഡാൻസൊക്കെ കളിച്ച് ഇനിയിപ്പോ കൊഴപ്പല്ലല്ലോ ഡാൻസൊക്കെ ന്നമുക്ക് ഇന്നിം നല്ലതാണല്ലേ ഡാൻസ് കളിക്കുന്നതൊക്കെ ന്നല്ലൊരു
ഉം ഇപ്പ ഡാൻ സ്കൂളിൽ തന്നെ ഓരോട്ടും പ്രോഗ്രാം ഒക്കെവരുമ്പോ അപ്പൊ അവിടെ അവരുടെകൂടെ കളിക്കാ.
ആഹ് കളിക്കാം അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഒത്തിരി പിള്ളേരൊക്കെണ്ടോ ഡാൻസിനോടെ?
ആഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചറിന്ന് ഹ് ഉം നാല് ബ്രാഞ്ച് ഉണ്ട് നാലെട് ത്തായിട്ട് ക്ലാസുണ്ട് എല്ലായിടത്തുടെ പത്ത് നൂറിൽ കൂടുതല് പിള്ളേരുണ്ട്. എന്റെ കൂടെതന്നെ പത്ത് ഇരുപത് പേരോടോളം അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നു. ഇപ്പൊ അപ്പൊ പ്രീവിയസ് സ്റ്റുഡന്റ്സ് ഒക്കെഒത്തിരിഉണ്ട് ടീച്ചർന്ന്.
ഉണ്ടല്ലേ ആഹ് ആഹ് ഹ ഹോ പ്പഅങ്ങനെയാണ്.
അതെ
അങ്ങനെയുള്ള കാര്യങ്ങള്
ഇഹ്
ഇവിടം വീണ്ടും മഴതൊടങ്ങി.
ഇവിടെ ഇതുവരെ മഴയില്ല ഇവിടെ ഞങ്ങടെ വീടിന്റെ അപ്പർത്ത് ഇതുപോലെ മരംമുറിക്കുവായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കരസൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
ഓഹോ അത് ശെരി
ഉം എപ് പ്പൊഒന്ന് ഒതുങ്ങി ഇപ്പൊഎല്ലാമരോം അവിടുന്ന് എടുത്തോണ്ട് പോവാ.
ആഹ് നമ്മക്കുള്ളമരം ന്നമ്മള് ഇഞ്ഞി
ഇത് ഏ കാറ്റ് അടി ച്ച് ഒടിഞ് വീണ് അങ്ങനെ പിന്നെ ബാക്കി മുറിച്ചതാ കാരണം ആ മരം നി ക്കുമ്പം ഞങ്ങള് ചുറ്റുംവീടുണ്ട് അപ്പൊ എല്ലാ വീടിന്റെ മണ്ടയിലൊട്ടൊക്കെ വീണാ ലോ എന്ന് വിചാരിച്ചും മുർച്ചതായിരിക്കും.
ആഹ് ആഹ് ആഹ്
ഉം
നമ്മക്കൊള്ളത് ന്നമ്മടെ വീട്ട്ന് മണ്ടേ വീഴാത്തത് ഭാഗ്യം ഇങ്ങോട്ടാണ് ചരിഞ്ഞ് നിന്നസംഭവം. അതൊടിഞ്ഞ് ഇനി വേരോടെ ഇനിം വേരടിയിലൊണ്ട്. കൊറച്ച് പേര് മാത്രം മെകളിലോട്ട് വന്നിരിപ്പൊള്ള
അഹ് അഹ്
വാക്കി വാക്കിയൊക്കെ അയ്നകത്തിരിക്കുവാ.
ഉം ഈത്തക്കാരണ്ട് ചാർജ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു.
കറണ്ട് ചാർജ് ഞാനങ്ങനെ നോക്കാറില്ല അമ്മയാ നോക്കണേ.
ഉംഹ് ഉം
ഈ നോക്കിട്ട് കൊറെന്നാളാ ആന്നല്ലേ ഇപ്പ ഈ നമ്മ ന്നമ്മളീ ഈ മഴേ അല്ല ഈ വെയിലൊക്കെ ആയിരുന്ന സമയത്ത് ന്നമ്മൾ കൂടുതൽ എ സിയും ഫാനു ഒക്കെല്ലായിരുന്നോ എപ്പഴും.
ഇവിടെ ആറായിരത്തി സംതിങ്ങ് ആയായിരുന്നു.
ഓഹ് അത് ശരി അത്രയൊക്കെ ആയോ? നമ്മക്കുള്ള അത്രയൊന്നും വരത്തില്ല എന്ന് തോന്നുന്നുകെട്ടോ.
പതിനായിരം പ്രതീക്ഷിച്ചിരുന്നേ പക്ഷേ ആറായിരത്തില് വന്നൊള്ളൂ.
വന്നൊള്ളു ആഹ് ന്നമ്മള് കൂടുതലും അങ്ങനെ യൂസെയ്യാറില്ല.
ആഹ്
കറണ്ടിന്റെത് വലുതായിട്ടൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല.
ഓഹ്
അതോണ്ട് പിന്നെ അത്രയൊന്നും വരത്തില്ല ഞങ്ങക്ക്
ഇവടെ അങ്ങനെല്ലാ ഇവടെ ആഹ് ബേബിയുണ്ട് അപ്പൊ എപ്പഴും ഇങ്ങനെ തണുപ്പ് വേണം അപ്പോ
ഓഹ്
ഒര് സിസ്റ്ററ്ന് ബേബി ഉണ്ടായോണ്ട് എപ്പഴും തണുപ്പ് വേണം അങ്ങനെ ടൈം ഏ സി ആയിരുന്നോണ്ട് ഫുൾ
ആഹ് കറന്റ് ചാർജ് കൂടിയത് ആഹ് ആഹ്
ഇനി ഇപ്പൊ ഞങ്ങക്ക് നല്ല രീതിക്ക് ചൂട് കൂടും കാരണം ആ മരം മുറിച്ചപ്പോ നല്ല ചൂട് അട്ക്കി നേരത്തെ അത്ര ചൂട് അടിക്കത്തില്ലാരുന്നു ഇപ്പൊ പക്ഷേ ഇനിയിപ്പം നല്ല രീതിക്ക് ചൂട് അടിക്ക്യും
ചൂട് അടിക്ക്യും ഉം ഉം അത് ശരിയേനി ഇപ്പം മരങ്ങള് മരങ്ങളില്ലെങ്കി ഭയങ്കര പാടാ മരങ്ങള് ഉണ്ടെങ്കി കാറ്റെങ്കിലും അടിച്ച് നമുക്ക് ഇച്ച് തണുപ്പ് കിട്ടോന്ന് പറയാം
ആഹ് അത് മാത്രേ തണലുണ്ടെങ്കി ടെറസില് വല്ല്യ ചൂട് തട്ടത്തില്ലല്ലോ
ആഹ് തട്ടത്തില്ല
അപ്പോ റൂമൊക്കെ അത്യാവശ്യം കൊറച്ച് കൂളായിട്ട് ഇരിക്ക്യും
കൂളായിട്ട് ഇരിക്ക്യും
ഉം
നമക്കുള്ളെ ഇവടെ ചുറ്റിനും മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അ
ഞങ്ങടെ വീ ട്ടില് ചുറ്റും മരം ഇല്ലേനി നിങ്ങടെ വീടിന് ചുറ്റും ഉള്ള വീട്ടില് മൊത്തം മരയായിരുന്നു
മര ഓഹ്
ഉം
അങ്ങനെയാ പിന്നെ വേറെന്ത് വിശേഷാണ് എനിക്കിനി കോളേജില് അസൈമെന്റൊക്കെ വന്നു
ഓഹ് ഇന്റെ കോളേജ് ഇപ്പ കഴിഞ്ഞതേള്ളു അസൈമെന്റും എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു
ആഹ് എല്ലാം ഫ്രീയായിട്ടിരിക്ക്യുന്നു ഓഹ് എനിക്ക്യ് ഇനിയാ
ഇനിയിപ്പം ആഹ് എന്തുവാ കൊറച്ച് ഇതൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റീസിലൊക്കെ പോണം
പോണം ആഹ് ആഹ് ആഹ് ആഹ്
അതൊക്കെയുള്ളു
ഉള്ളു ഓഹ്
അതൊക്കെ കൂടെ കഴിയുമ്പോ പിന്നെ ഫ്രീയായി ഇനി അട്ത്തത് പഠിക്ക്യാൻ വേണ്ടി പോണം
അതെ ഉം
ഉം
അമ്മക് ഇനി ഇതൊക്കെ എഴുതി വെ ക്ക്യണം എന്ത് പാടാ മെനക്കേടാ എഴുതി എഴുതി ഊപ്പാട് വരും എഴുതാനേ ഉള്ളു
ആഹ് ഞങ്ങക്കത്ര വല്ല്യ എഴുത്തിന്റെ കാര്യൊന്നു ഇല്ലാരുന്നു
ആന്നല്ലേ
ഉം
ഞങ്ങൾ പിന്നെ എഴുത്തേ ഉള്ളു വീട്ടിലിന്ന് പഠിക്കാനുള്ളതായാലും എഴുത്ത് എഴുത്ത് എഴുത്ത്
പെട്ടെന്ന് എഴു എതാ നോക്കും ഞാൻ കാരണം എനിക്ക് വെച്ചിരിക്കാൻ ഭയങ്കര മടിയാ വെച്ചിരുന്നു കഴിഞ്ഞാ പിന്നെ പാട നമ്മൾ തന്നെ എഴുതുന്ന പോലെ എന്തേരായാലും
ഓഹ് എനിക്ക് പണ്ട് പണ്ട എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കോളേജിൽ കയറിയ അസൈൻമെന്റ് ഒക്കെ ക്കെ തന്ന തുടങ്ങിയ ശേഷം പിന്നെ ഭയങ്കര മടിയ കൊച്ചിലൊക്കൊയിരുന്നു ഇപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ആണ ആണ്
ആഹ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്
ഓഹ്
അതൊണ്ട് ആഹ് അതുകൊണ്ട് പിന്നെ തോന്നിുണ്ട്
ഉം
സബ്ജെക്റ്റന് തന്നെ രണ്ടെണ്ണോ
ആഹ് ഞങ്ങക്ക് ടീച്ചർമാര് രണ്ടുപേരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു
ഓഹ് അത ശരി
രണ്ടു പേർക്കും ആ സിമെന്റ് വെക്കണം
ആഹ് നമുക്ക് അങ്ങനെയല്ലാം നമുക്ക് ഒരു സബ്ജക്റ്റ തന്നെ രണ്ട് അസ അസൈൻമെന്റ് രണ്ടായിട്ടാണ് വെക്കാനുള്ളത്
ഉം
അതുകൊണ്ട് എഴുത്ത് ഇച്ചിരി കൂടുതലാ
ആഹ്
അങ്ങനെയുള്ള കാര്യങ്ങളാണ്
വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എങ്ങെ സാരില്ല ഇത് കഴിയുമ്പോ ഒക്കെ കൊണ്ടക്കടന് കൊടുക്കാം
കാരണം ഈ അസൈൻമെന്റ് നമുക്കിപ്പം സ്കൂ അങ്ങനെ കോളേജിൽ കൊണ്ട് വെക്കണ്ട അതിപ്പം നമുക്ക് ഓൺലൈൻ വഴി പി ഡി എഫ് ആക്കി നമ്മൾ അയച്ചു കൊടുക്കണേനാ
ആഹ്
അപ്പൊ ഇതെല്ലാം നമ്മളെ കയ്ൽിരിക്കല്ലേ
ആഹ് ആഹ്
അപ്പൊ പിന്നെ തോനിയായി
ഓ അങ്ങനെ
വീട് നിറഞ്ഞഞ് ഇപ്പൊ വെക്കാൻ സ്ഥലം ഇില്ല
ആഹ്
ഒന്നും കളയാൻ തോന്നുന്നില്ല അതാ പ്രശ്‌നം ആഹ് കളയാൻ തോന്നത്തില്ല എന്റെ നേരത്തെ കുഞ്ഞിലെ പഠിച്ച ടെസ്റ്റ ഒക്കെ എടുപ്പണ്ട് ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല ആക്രയ്ക്കൊന്നും കൊടുത്തിട്ടില്ലത്
ആഹ് വണ്ടത്തെ ടെസ്റ്റ് എടുത്ത് ആക്രിക് കൊട്ത്ത് എന്തിനാ വെറു
ആഹ് ഞാൻ വ സിത്തില് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റൊന്നും കളയാന് എനിക്ക് തോന്നണ്ല്ല.
ക്സ്റ്റ് ഞാനും ബു ക്കാണോ ടെസ്റ്റ് ഒക്കെ ഞാൻ ഇന്റെ കസിൻസിനും ഒക്കെ കൊടുത്തയക്കുന്ന്. ഞങ്ങളെൽ ല്ല ഓരോ വേജ് ഗ്യാപ് ഇപ്പ ഡിഫറൻസ് വീവിതവാ ജനിച്ചേക്കുന്നത്. അപ്പോ ഞാൻ കഴിഞ്ഞ അടുത്ത ആള് അങ്ങനെ
ആ അപ്പൊഴ് പിന്നെ ടെസ്റ്റ് വേസ്റ്റ് ആവൂല കെട്ടോ. ഓരോരുത്തര് ഓരോരുത്തർ ഇങ്ങനെ കൈമാറാ.
അതെ ശരി ന്നാക്കട്ടെ
ആ ശെരി എടാ
ശരി
ഉം ഉം ഉം